ഹലോ കേക്ക്ന്നില്ലേ
ആഹ് കേൾക്ക്ന്നുണ്ട്
അഹ് പറഞ്ഞോ
ആഹ് ഇങ്ങള് ഈ അട്ത്ത കാലങ്ങളിൽ എപ്പേഴെങ്കിലും ട്രിപ്പ് പോയിട്ട്ണ്ടോ? ഇപ്പോ വെക്കേഷനൊക്കെ ആവൂ
ഞാൻ വെക്കേഷന് പോയില്ല ഒരു ഫെബ്രുവരി ആ ടൈമില് പോയിരുന്നു
എവ്ട്ക്കാ പോയേ
ഇവിടെ അട്ത്തൊരു മല കറണം ബ്രഹ്മയിരി
ആഹ്
ഉം
ഔടൊക്കെ എങ്ങെനേ പാർക്കോ കാര്യങ്ങളൊക്കെ ഹ്ണ്ടോ
അല്ല അവിടെ ഒരു മേലേ കയറി നിന്നിട്ട്ണ്ടെങ്കിൽ നല്ലെ വ്യൂവാ
ആഹ്
അപ്പൊ അങ്ങെനെ കേറിയതാ
ആഹ് ഫാമിലിയായിട്ടാ പോയേ അതോ സോളോ ട്രിപ്പാണോ ഫാമിലി ആയിട്ടാണോ പോയെ അയ്യോ ആഹ്
ഹ്‌മ്
എങ്ങനെണ്ടായിരുന്നു ഫോ ടൂർ ട്രിപ്പ് ഒക്കെ അടിച്ചു പൊളിച്ചോ
ട്രിപ്പ് നടക്കാനുള്ളയ് മുമ്പ് കാലിന് നല്ല പ്രശ്നം വന്നു
ആഹ് മേലേ മല കേറാണ്ടാവും ല്ലേ
ആഹ് കേറാൻ കാട്ടിൽ കൂടയാ അപ്പൊ അതിന്റെ റിസ്ക് ഇണ്ടായിരുന്നു
ആഹ് ആഹ് എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു
ഒരു ഇസ ആയിരുന്നു ഉം
വേറെ എങ്ങാട്ടേലും പോയിരുന്നോ
വേറെ ഏഹ് ഫാമിലി ഒക്കെ പോയിട്ടില്ല ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പഠിക്കുമ്പോഴൊക്കെ പോയിട്ടുണ്ട്
ആഹ്
പഠിക്ക മീൻസ് ഇപ്പോഴും പഠിച്ചോണ്ടിക്കാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോയായിരുന്നു
ആഹ് ആഹ് ഹോസ്റ്റലിലാണോ
അല്ല പോയി വരുവാ
ആഹ്
ഉം ഉം പിന്നെ പോവലുണ്ടോ ട്രിപ്പൊക്കെ
ആഹ് പോകാറുണ്ട് ഇപ്പൊ വെക്കേഷനിൽ പോയി
എവിടെ പോയ
എഹ് മൈസൂര് പോയി
ഉം
മൈസൂര് ഊട്ടി ആ ഭാഗത്തൊക്കെ പോയി കൊറേ ഒരു ത്രീ ഡേയ്സിൻ്റെ ട്രിപ്പായിരുന്നു.
ആഹ്
ഫാമിലിന്റെ കൂടെയാണ് പോയത്. ഉം
ആഹ്
അടിച്ചു പൊളിച്ചു. അടിപൊളിയായിരുന്നു ട്രിപ്പൊക്കെ നല്ല രസണ്ടായിരുന്നു.
ഉം
എനിക്ക് സോളോ ആയിട്ട് പോവാ സോളോ ട്രിപ്പായിട്ട് പോവാൻ എനിക്ക് ഇഷ്ടല്ല അങ്ങനെ ഒറ്റക്ക് പോകുമ്പോ നമുക്കൊരു വൈബ് ഉം ഇതൊന്നും കിട്ടില്ലല്ലോ
ഉം
പിന്നെ ടൂറ് പോകാന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് യാത്ര യെക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഏഹ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യണങ്കിലൊക്കെ ഉള്ള നല്ല കോസ്റ്റ്ലി ഒക്കെയാണ് എങ്കിലും നമ്മൾ ടൂറ് പോകാത്തവരായിട്ട് ഇന്ന് അപൂർവാണ്.
ആഹ് ഉം
ഉം
നമ്മൾ എൻജോയ്മെന്റ് ഒരു ഇതാണല്ലോ
മഴ ഉണ്ടോ
വേറെ ഞാൻ ആകെ ഡിഗ്രിക്ക്‌ മാത്രമേ പോയിട്ടള്ളൂ
ആഹ്
ഉം ഏഹ് എപ്പഴും പോവലുണ്ടോ ട്രിപ്പ്
ആഹ് ഇപ്പോഴും പോവാറൊക്കെ ഉണ്ട് ഇപ്പൊ വെക്കേഷൻ ആയിട്ട് രണ്ടു തവണ പോയി ഒന്ന് ഇവിടെ അടുത്ത് ക്ക്‌ന്നെയാ പോയത് ഒന്ന് മൈസൂര് ഊട്ടി അങ്ങനെ പോയി
ഉം
അവിടെ നമ്മുടെ ഒരു ഫാമിലി ഇണ്ട് അപ്പം അവരെ അടുത്തക്ക് പോയതാണ് അപ്പ അവിടെയൊക്കെ കറങ്ങിപ്പോന്നു.
ഉം
ഇനി പോകാനും പ്ലാനൊക്കെ ഇണ്ട് ഇനി ഏഹ് പെരുന്നാളല്ലേ വരുന്നത് അപ്പോൾ ഇനി പോകാനൊക്കെ പ്ലാനുണ്ട്
എവിടേക്കാ?
ഇനി തീരുമാനിച്ചിട്ടില്ല എല്ലാരും പറയുന്നതിനനുസരിച്ചിട്ട് പോവും
ഉം
ഉം എനിക്ക് ഈ പറഞ്ഞ മാതിരി ട്രിപ്പ് പോവാൻ നല്ല ഇഷ്ട്ടാണ് നല്ല യാത്ര ഏഹ് എനക്കൊരു അനുഭവം തന്നെ അല്ലേ
അതെ
അത് നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവാനൊക്കെ
ഉം നല്ലതാണ് ഉം
വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇണ്ടായിട്ടുണ്ടോ ഈ ട്രിപ്പില്
ഇല്ല നല്ല ഇതന്നെണ്ടായിട്ടുള്ളു റിലാക്സ് ആവും അതൊക്കെ തന്നെയാ
ഉം ഇതുപോലെ ട്രിപ്പ് പ്പ് പോയിട്ട് എനിക്ക് ഒന്ന് രണ്ട് മോശ അനുഭവങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട്
ആഹ് ആഹ്
ഉം
എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല
ആഹ്
ഉം പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരല്ലേ
ഉം ഈ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോ ചെറിയ പേടിയൊക്കെയുണ്ട് എങ്കിലും പോവും പിന്നെ ഞാന് കൊറച്ച് മുൻപ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പോയിട്ടുണ്ട് കൊടൈക്കനാല്
ഉം
അവിടെ അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു
ഉം
അവിടെ പോയത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്
ഉം
ആഹ് ഇതിന് മുൻപ് നിങ്ങള് എങ്ങട്ടേലും പോയിട്ടുണ്ടോ ട്രിപ്പ്?
ഞാന് മെയിനായിട്ട് പോയത് ഗോവയിലാണ്
ആഹ്
ട്രിപ്പ് പോയെ അടിപൊളി സ്ഥലാ ഗോവാ കർ കർണാടക അങ്ങനെ മൊത്തം കറങ്ങിയിട്ട് അങ്ങനെ വന്നേ ആഹ് ആറു ദിവസത്തെ ട്രിപ്പായിരുന്നു
ആ, അ. ഏ അയില് എന്തെങ്കിലുംഅനുഭവങ്ങളുണ്ടോ പറയാന്
ഉം.
ഗോവയിലൽ പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
മെയിനായിട്ട് ബീച്ചന്ന്യാള്ള.
ആ.
പിന്നെ രണ്ട് മൂന്ന് റിസോർട്ടൊക്കെ കണ്ടു. റിസോർട്ടില സ്റ്റേ ചെയ്തെ. എന്തൊക്കെ ഉണ്ട്? നല്ല സ്ഥലങ്ങള, ആ ഫുള് വൈബാണവിടെ
എങ്ങനെയാണ് പോയത് അവിട്ക്?
ബസ്സില്-
ആ, ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കുല്ലേ
ആ ഫ്രണ്ട്സിന്റെ കൂടെയാ പോയെ.
ആ.
പിന്നെ അവിടെ നമ്മളെ നാട്ടിലെ പോലെ രാത്രി എങ്ങനെ? അ ആരുല്ലാണ്ടൊന്നുല്ല ഏത് സമയത്തുന്ന് ഫുള്ളാൾക്കാരായിരിക്കും.
ആ, ആ ബീച്ചിലല്ലേ, അവിടെ മതാമ്മ അവിടെ കാര്യായിട്ട് മദാമ്മന്റൊരു ഇതല്ലേ?
ആ, ഫുള്ള് ഫോറിനേയ്സ് ആണ് വരുന്നത് വിസിറ്റ് ചെയ്യാൻ വേണ്ടീട്ട് ഓരോ ടൈമില് ഉം, ഞങ്ങൾ പോയ ആ ഒരു ടൈമിലായിരുന്നു നല്ല തെരക്കായിരുന്നു എല്ലാത്തിനും.
ആ, നിങ്ങളെത്ര നേരം ബീച്ചിൽ സ്റ്റേ ചെയ്തു.
ഞങ്ങൾ ഗോവായിൽ രണ്ടു ദിവസം സ്പെൻഡ് ചെയ്തുള്ളു പിന്നെ ബാക്കി എങ്ങനെപോവുമ്പോ ഫുള്ള് കറങ്ങി എത്താൻ തന്നെ ഒന്നര ദിവസം വെണോ?
ആ, കർണാടകയിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി?
കർണാടകയില് മുരുടേശ്വരം പോയി.
ആ. ഞാൻ പിന്നെ മൈസൂർ പാലസിൽ പോയിട്ടുണ്ട് അവിടെ അടിപൊളിയാണ്.
മ് ഞാൻ മൈസൂര് പോയി പക്ഷെ ഒന്നിൽ പഠിക്കുമ്പ പോയേ ഓർമ്മയില്ല ഒന്നും
അവിടെ അനുഭവങ്ങൾ നല്ലായിട്ടുണ്ട്. നമ്മുടെ പഴയകാലത്തെ എഹ്, മ്യൂസിയം അല്ലേ? അവിടെ ഉള്ളത് ആ പാലസിലുള്ളത്.
ഉം.
പിന്നെ ഇവിടെ അടുത്ത് പോയത് നിലമ്പൂർ മ്യൂസിയം കണ്ടിട്ടുണ്ടോ? തേക്ക് മ്യൂസിയം നിലമ്പൂർ എഹ് കേട്ടിട്ടുണ്ടോ?
നിലമ്പൂർ കേട്ടിട്ടുണ്ട്.
ആഹ അവിടക്ക് പോയിട്ടുണ്ട് അവിടെ പഴയ കാലത്ത് ഏ, തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും ഉണ്ട് തേക്ക് മരങ്ങളും
ഉം. ആ
ആഹ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ എവിടക്കും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് കാര്യയായിട്ട് പോയത്.
ഉം. ആഹ് ഞാനങ്ങനെ അങ്ങനെയൊന്നും പോകലില്ല എപ്പഴും എപ്പഴും പോകലില്ല ഇടക്കൊക്കെയേ പോകലുള്ളൂ ഇനി അടുത്തൊക്കെ എന്തേലും ഉണ്ടെങ്കിൽ പോകലുണ്ട്
ഹലോ
കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
അല്ല ഞാനീ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിലേ പോകലുള്ളൂ
ആഹ് ആഹ്
ഉം പിന്നെ
എങ്ങനുണ്ടായിരുന്നു യാത്ര ബസ്സിലുള്ള യാത്ര തിരക്കൊക്കെ ആയിരുന്നോ തിരക്കൊക്കെ ഉണ്ടായിരുന്നോ ബസ്സില്
ആഹ് നമുക്ക് ഉറങ്ങാൻ സ്ഥലമില്ലന്നേ ഉള്ളൂ കാരണം നാല്പത് പേര് കറക്റ്റ് ഉണ്ട്
ആഹ്
അന്നേരം അടുത്തടുത്ത് ഒരു സീറ്റില് മൂന്ന് പേര് തന്നെ ഉണ്ടാവും
ആഹ്
അപ്പൊ പിന്നെ ഉറങ്ങാന് ഒരു വഴിയില്ലല്ലോ
ആഹ് ആഹ്
ഉം ആ ഒരു പ്രശ്നം ഇണ്ടായിരുന്നുള്ളു ബാക്കി പിന്നെ നല്ല അടിപൊളി ഡ്ര ഇതായിരുന്നു വേറെ കൊഴപ്പവൊന്നും വന്നിട്ടില്ല യാത്ര ചെയ്തിട്ട് ആർക്കും
ഉം ആരോഗ്യ പ്രശ്നങ്ങള് എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ ആരെങ്കിലും
ഏ ഒന്നും നേരിട്ടില്ല ഒരു തലവേദന പോലും വന്നിട്ടില്ല ട്രിപ്പിന്റെ ഇടക്ക് അത് അതുപോലെ നല്ല ഡ്രൈവർ ആയിരുന്നു കാലാവ സ്ഥയും നല്ലതായിരുന്നു
ആഹ്
ഉം ജനുവരി ആ ടൈമിലാ പോയേ
ആഹ് അപ്പൊ നല്ല തണുപ്പ് സമയല്ലേ
ഉം തണുപ്പും ഉണ്ട് ചൂടുമുണ്ട് എല്ലാം മിക്സിഡ് അല്ലേ
ഉം
ആഹ്
ഞാന് പിന്നെ പോയത് എന്റെ ഒരു അനുഭവത്തില് ഒന്നാം വയസില് പോയിട്ടുണ്ട്
ആഹ്
എവിടേക്കാ ഇപ്പൊ പോയേ ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടോ നിങ്ങള്
പോയിട്ട് പോയോ
നിങ്ങള് പോയിട്ടുണ്ടോ
ഇല്ല ഞാൻ പോയിട്ടില്ല
ഞാന് സൗദിയിലേക്ക് പോയിട്ടുണ്ട് എന്റെ ഉപ്പാന്റെ അടുത്തിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് അത് എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്താ പോയത് ഇപ്പോളൊന്നും അല്ല കുറച്ച് മുൻപാണ് ആഹ്
നമുക്ക് പോകാൻ പറ്റിയ ടൈമെന്ന് പറയുന്നത് കുറച്ച് വലുതാമ്പോ അല്ലേ
നിങ്ങളിപ്പോ എന്തിനാ പഠിക്കുന്നേ
ഞാൻ പി ജി
ആഹ് കഴിയാനായോ
ആഹ് ഈ വർഷം കൂടിയുണ്ട്
ആഹ്
ഉ
വേറെ ഇത്രയും സ്ഥലാണ് പോയത് ല്ലേ
ഉം ഇതാണ് മെയിനായിട്ട് പോയെ.
ഉം
ഹും
വേറെ അടുത്ത് എങ്ങട്ടേലും പോയിട്ടുണ്ടോ?
ഇവടെ അടുത്ത രണ്ട് ഡാമിലൊക്കെ പോയിട്ടുണ്ട്.
ആഹ്. ഏത് ഡാമാണ്?
ഉം പടിഞ്ഞാറെതറ.
ആഹ്
പിന്നെ വീട്ട് ല് പോയിട്ടില്ല. ഉം. ഹും
ഞാനും എഹ് അടുത്ത് ഒരു ഡാമുണ്ട് ക്യാ കാഞ്ഞിരപ്പുഴ ഡാം.
ആഹ്
അവിട്ക്ക് പോയിട്ടുണ്ട്.
ഉം ഉം ഞാനാ സ്ഥലത്തിന്റെ പേര് കേട്ടിട്ടുണ്ട് കാഞ്ഞിപ്പുഴ.
ഉം എന്നാ ശരി.
ഉം ഓക്കെ.